ആ കേൾക്കാമോ
ആ കേക്ക്ന്ന്ണ്ട് ആ എങ്ങനെ ഡ്രസ്സെക്കെട്ക്കുമ്പോ എങ്ങനെ ഓൺലൈനായിട്ട ഇട്ക്ക അതോ
ഞാന് ഓൺലൈൻ വഴിയാണ് കൂടുതലും ഞാന് ഡ്രെസ്സുകള് എട്ക്കാറുള്ളത് പക്ഷെ ഹസ്ബൻഡിന് ആ ഞാൻ കൂടുതലുട്ക്കുന്നത് ഫ്ലിപ്കാർടീന്നാണ് കൂടുതലും എടുക്കുന്നത് എല്ലാ സാ സാധനങ്ങളും അവിടെയാണ് കൂ കൊറ്ച്ചു നല്ല ആയിട്ട് എനിക്ക് തോന്നീട്ടൊള്ളേ, മീഷോലെ സാധനങ്ങൾക്കൊന്നു അത് ത്ര പോരാ.
ആ. ഞമ്പക്ഷേ മീഷോന്നുമാ ത്രെടുക്കാറുള്ളുട്ടോ, ഒരു ഫോണേറ്റൊ ഞാന് ഫ്ലിപ്കാർട്ടീന്നെടുത്തിട്ടുള്ളു. മീഷോന്നെടുക്കുമ്പനിക്ക് കൊറ ചുകൂടി സാറ്റിസ്‌ഫൈടാണ് കാരണം എമൗണ്ടാണെങ്കിലും കിട് ട്ടണ സാധനാണ് ഞാൻ പിന്നെ അത്രേം ഫീഡ്ബാക്ക് നോക്കീട്ടെ എടുക്ക്വള്ളേ.
തുണീ തുണി. മീഷോലെ നല്ലതാ ഫ്ലിപ്കാർട്ടില് കൊള്ളൂല. ചെല ചെല സാധനങ്ങള് ആ
ക്കാറില്ല്യ. വാച്ച് അതുപോലെ കുട്ടികൾക്ക് എന്തേലുഒക്കെ സാധനങ്ങള് കളിപ്പാട്ടങ്ങള് പിന്നെ ഈ മറ്റേ ഇതൊണ്ടല്ലോ, ബോക് സ് മണി പൈസട്ടു വെക്കണ ഒന്ന് മുതല് നൂറു വരേക്കങ്ങൊള്ള ഇതുണ്ടാവൂലോ അത്, അങ്ങനത്തെക്കെ ഞാൻ മീഷോ ഷോന്നാ വാങ്ങാ.
ആ ഞാന് പരീക്ഷിച്ചുനോക്കീട്ടുണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലെ തുണീയെടുത്തിട്ടൊണ്ട് മീഷോ ലേടുത്തിട്ടൊണ്ട് പക്ഷെ ഒന്നൂടെ നല്ലത് നമ്മക്കു മീഷോലെ തുണികളെടുക്കുന്നതാണ് ഒന്നൂടെ നല്ലത്.
അതേ, ആ എത്ര റേറ്റിലൊള്ളതൊക്കെയാ എടുക്കുക?
ഞാന് അ മീഷോയിലൊരുപാട് വെലക്കൊറവാ സാധനങ്ങൾക്ക് ഞാന് പ്പോ ഈ ഫ്രില്ല് വച്ചൊള്ള ഇങ്ങനെ ഉടുപ്പ് മാതിരിയൊള്ളതാ ഞാനെറ്റോം കൂടുതലായി എനിക്കതു കാണുമ്പം ഭയങ്കര ഇഷ്ടാ മേടിച്ചിടാന് അപ്പം ഞാൻ, അ റേറ്റ് മുന്നൂറ്‌ മുന്നൂറ്റ റ്റമ്പതോ.
ആ അയിന്റക്കെ നന്നാവൂലെ ഞാനേ ഇപ്പ റേറ്റ് കൊറയുമ്പോ അയിനനുസരിച്ചു ഇതോ തുണീതാവുമൊന്നൊക്കെ ഒരു പേടി അതുകാരണം ഞാനിന്നു വാങ്ങാത്തെ ഏറെ.
ഇല്ലില്ലില്ല നല്ല തുണികള് കിട്ടും നല്ല ഇതു കിട്ടും നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും രൂപയ്ക്കൊക്കെ നല്ലതു കിട്ടുഅവിടുന്ന്. ആ ആ എന്നാലും ഫ്ലിപ്കാർട്ടിലന്നും ഞാൻ മേടിച്ചിട്ട് ഞ അങ്ങനല്ലാ ഫ്ലിപ്കാർട്ടില് നല്ല വെലയാ. എഴ്‌നുറ് എണ്ണൂറ് ആകും തുണികൾക്കെല്ലാം മേടിക്കുന്നത് പിന്നെ ഈ കോംബോ പാക്ക ണ്ടോ ചുരിദാർ വീട്ടിൽ ഇടാൻ പറ്റിയ കോമ്പോ പായ്ക്ക് കിട്ടന്നതും അത് ന നല്ലതാ
അതെ ഹ ഹ ഞാനുരീ ഇന്നറൊക്കെ വാങ്ങിയിണ്ടായിരുന്നു മേശോന്ന് അഞ്ചെണ്ണക്കെ എന്നതോക്കെ പക്ഷേ അത് നന്നല്ലട്ടോ അതെ കുട്ടികളെത് പക്ഷെ ഇന് ഒരു പക്ഷേ കോളിറ്റി ഇല്ല പെട്ടെന്നെന്നെ അങ്ങനെ കേടുവന്നിണ്ടായി
ആ ഹ ചെരുപ്പ് ഫ്ലിപ്കാർട്ടിലെ കൊള്ളത്തില്ല ഏ അ ചേരുപ് പ്പ്ക്കെ പെട്ടെന്ന് പറഞ്ഞുപോകും ഫ്ലിപ്കാർട്ടിന്ന് മേടിച്ചു കഴിഞ്ഞ ഓൺലൈൻവെൻ ഷോപ്പില് വി ത് അതു കൊള്ളൂല ചെരുപ്പ് ഒന്നും കൊള്ളൂല ഞങ്ങടെ ചേച്ചിടെ പിള്ളേരുണ്ട് അവര് മേടിക്കാറുണ്ട് പക്ഷെ കുറച്ചുദിവസം ഇടാൻ പറ്റത്തേള്ളു അനുമുമ്പതു
ആ അപ്പത്തെ ഒരു ഷോയിക്ക് ഒക്കെ വേണങ്കി വാങ്ങിട്ടിടാം ഒരു ദിവസത്തെ പാർട്ടിക്ക് ഒക്കെ വേണമെങ്കി ഇടാം ല്ലെ മ് അല്ല അത് ചെരുപ്പ് പറയണ പോലെ അങ്ങനെ നമ്മള് അത്രയും ആ ഒരു ആറുമാസക്കെ വരെ പോണ അര്പു കളോക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങ
അതെ അതെ ആ കമ്പിനിസാധനങ്ങൾ വേണങ്കിൽ നമ്മൾ കടയിൽ പോയി വാങ്ങ പിന്നെ പാത്രങ്ങളെക്കെ കിട്ടും കെട്ടോ നല്ല സാധനങ്ങള് അ ആ മിശോന്നും കിട്ടും ഫ്ലികാർട്ടിലും കിട്ടും അതക്കെ നല്ലതാണ് ഞ കൂടുതലും മീശോന്ന പാത്രസൈറ്റം കുട്ടികളൊക്കെ മേടിക്കാറുള്ളത് വെല
അതെ എൻ്റെ അമ്മയി അതെ റ്റീ ഈ ഫ്ലവർവൈസ് ഒക്കെ ഉണ്ടല്ലോ ഈ ചുമരിന്റെ മോള്ള് ങ്ങനെ വോളായിട്ട് വെക്ന്ണത് അങ്ങൻത്തെ ക്കണ സ്റ്റാൻന്റും ഫ്ലവർ വൈസ് അത് അടിപൊളിയാർന്നുട്ടോ ഞാൻ ഇങ്ങനെ സ് ഈ സ്റ്റെപ്പിന്റെ മുകളിൽ ലൊക്കെ ഷെയറിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോഴേ നല്ല ഭംഗിയായിരു ഞാൻ ചോദി ഇതെവിടുന്നാ വാങ്ങിയ ച്ചപ്പോ മിശോന്ന് വറപ്പം കിന്നെ അൽഭുതയി ഞവറ മിശോയിൽ ഇങ്ങൻത്തെ ഒക്കെ ഉണ്ടോയ്ച്ചി ഞാന്
അ ആ എല്ല സാനവും കിട്ടും മിശോല് എല്ലാ സാധനങ്ങളും കിട്ടും ഞാൻ അവിടെ കുറെ പ്രാവശ്യം ട്രൈ എയ്ത് ഞാന് അവരോട് ഞാനിങ്ങനെ അയച്ചതായിരുന്നു അവര്‌യിങ്ങനെ ഈ അവർക്ക് ഒത്തിരി ജോലിക്കാര് ഉള്ളോണ്ട് അവർക്ക് പെട്ടെന്ന് ഈ റയിറ്റിംഗിന് ഒക്കെയുള്ള പ്രശ്‌നം ഉണ്ട് ഇപ്പം എനിക്ക് നല്ല പെട്ടെന്ന് അ് ഇത് ഞാനെഴുതും അപ്പം അപ്പം ഞാ അപ്പോണ് ആലോയിച്ന്ന് അത് ചെയ്യാമെന്ന്ങ്ങാണ്ട് പക്ഷെ ഈ വ്യൂറ്റുബിനക് ത് കാണി ചാ ഒരു ലിങ്ക് വഴിയേ കേറി പോന്ന അവൻമാര് ഇതിനോട്ട് മറുവടീ തരത്തില്ല
ആതെ
ടെലഗ്രാമിനകത്ത് വെയി റ്റിയ്തിരിക്കുന്നല്ല ഓമാര് ഇതിനുള്ള മറുപടി തര്ണെഇല്ല ആ വർക്കുണ്ട് ഇങ്ങനെ ഇതിനകത്ത് ത്തു അങ്ങനെ ഇങ്ങനെയാണ്. ക്കെ പറിം നമ്മള് വിശ്വസിച്ചാ ചെയ്യാനങ്ങോട്ട് പറ്റുന്നുവില്ല അവരാ ആള ഉണ്ടെങ്ക നമക്ക് പറഞ്ഞു തരുവാണെങ്കിൽ കുയ ല്ലാതെ ഇതാണെന്നുള്ളത് ഉ അതിന ഇ ഇപ്പൊ ഞാൻ അവിടെ ചോയിച്ച
അതെ ആഹ അങ്ങനെ ചെയ്യയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഈ കമ്മല് വാച്ചൊക്കെ നല്ല അടിപൊളിയ ഇട്ടവാച്ചക്ക് വാങ്ങിയതൊക്കെ നല്ല ഇഷ്ടായിട്ടുണ്ട് കാരണം ആഹ കമ്മലും കിട്ടും കമ്മലൊക്കെ നല്ല റേറ്റ് കുറവാ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഫീഡ്ബാക്ക് നോക്കി വാങ്ങാച്ച നമക്ക് നല്ല സാധനം കിട്ടും അല്ലാ അവിടെ നമ്മള് ഇഷ്ടപ്പെട്ടരു വേഗംങ്ങട് വാങ്ങി കഴിഞ്ഞാ ചിലപ്പോ ആ കാണ രസ ഉണ്ടാവുള്ളൂ കിട്ടുമ്പോ അത്ര ഇണ്ടാവില്ല ആ ഞങ്ങ അങ്ങനെ ലിപ്സ്റ്റിക് അങ്ങനെ വാങ്ങിണ്ടായി അത് പക്ഷെ നന്നല്ലായിരുന്നു ഞങ്ങള് ഫീഡ് ബാക്ക് ഒ നോക്കോ ഇതില് കണ്ട അപ്പ നല്ല കണ്ടപ്പോ വാങ്ങിയതാ അതിപ്പോ ഞങ്ങള് മറ്റേ ഇതായിട്ടിടില്ലേ എന്താ ഐഷാഡായിട്ടിടെ ചെയ്യണത്.
ആ ഞാന് ക്രീമല്ലാം മേടിക്കുന്നത് ഫ്ലിക്കാർട്ടി മീഷോന്നാ ഞാനേറ്റവും കൂടുതലും മേടിക്കാറുള്ളത്. എന്റെ ക്രീംസുകളെല്ലാം അവിടന്നാ വെലക്കുറവല്ലേ ഏഹ് പക്ഷെ സത്യം പറ ഞ്ഞാല് ഈ യുട്യൂബിനകത്ത് ഒക്കെ പറയുന്നത് കേക്കാം വേ വേ റേറ്റ് കൊറഞ്ഞ സാധനങ്ങളുടെ ഇതേ
ആ അല്ല ഞാൻ പിന്നെ അങ്ങനെ ക്രീം ഒന്നും തേക്കാറില്ലട്ടോ. ഹോം റെമഡീസ് മാത്രേ യൂസ് ചെയ്യുള്ളൂ. അതേ അല്ല സിറം ഒക്കെ തേക്കുമ്പോ വ്യത്യാസിണ്ടോ?
ആ വ്യത്യാസമുണ്ടോന്ന് ചോദിച്ചാൽ ഞാന് നയാസ്രാമൈടിന്റെ സിറം ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മറ്റുള്ളതൊന്നും ഉപയോഗിച്ചി ന ഹലോ റോയിക്കിന്റെ ആദ്യമൊന്ന് യൂസ് ചെയ്തായിരുന്നു ഇപ്പോ അങ്ങനെ ചെയ്യുന്നില്ല ആസ് നാമൈഡ് പിന്നെ ഞാൻ യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു നല്ല വ്യത്യാസമുണ്ട് കെട്ടോ അത് യൂസ് ചെയ്തിട്ട് ഉം പിന്നെ അതേ നമ്മടെ മിനിമാലി സ്റ്റിന്റെ സാധനമാണ് അതെല്ലാം നല്ല കമ്പനിയാണ്. നല്ല ഇടാം
അതേ ഞാൻ അങ്ങനത്തെയൊന്നും ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല ആ നമ്മൾ വെറും ഹോം റെമഡീസ് ഇതുമാത്രേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ കല്യാണത്തിനാണ് ഒന്ന് ഫേഷ്യൽ ചെയ്യാ പോയിട്ടുള്ള വീഡിയോ വർ അതല്ലാതെ മറ്റെ
അവിടെ മാത്രയേ ഇതുവരെയും കൊണ്ട് പോകാൻ ഹസ്ബന്റ് വഴക്കാ. പൊയ്ക്കോളാ ഞാൻ പറയും എന്നാലും ഞാൻ പോവൂല എനിക്ക് ആ ഒരു ഇതിനോട് താൽപര്യമില്ല
കഴിഞ്ഞാ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ഇരിക്കും ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോ മുടിയൊക്കെ നല്ല നമ്മൾ എന്നും ഇങ്ങനെ എണ്ണയും ഒക്കെ തേച്ചിട്ട് ഒരു ജാ അങ്ങനൊത്തൊരു ഹെയർഒക്കെ ഉണ്ടാകാ അതൊക്കെ മാറിയിട്ട് നമ്മളങ്ങട് നല്ല രസാവും അത് മാത്രക്ക് നല്ല ഇഷ്ടമാ. പിന്നെ പിരികം പിരികം ത്രഡ് ചെയ്യാൻഅങ്ങനെ പോകാറില്ല
നമ്മൾ റുട്ടീൻ ആയിട്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിക്കണം സൺ സ്ക്രീൻ ഉപയോഗിക്കണം ആ മോയി ച റൈസ് ക്രീമും ഒരു സിറവും നമ്മൾ ഈ മുപ്പത് വയസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് യൂസാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും
ആ അതേ ആ ഞാൻ പിന്നെ തൈരും കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ യൂസ് ചെയ് അതെന്റെ മറ്റേ മുഖത്തിതുവരെയായിട്ട് കുരുക്കളോ ഒന്നും വന്നിട്ടൊന്നുമില്ലേ ആ കുരുവരില്ല പിന്നെ നോർമൽ സ്കിൻ ആണേ
ആ ആ എന്റേതും നോർമൽ സ്കിൻആ എനിക്ക് പക്ഷെ ഇപ്പോ മുഖത്തുകുരുവു ണ്ട്
അതെ
കുരു ഇപ്പോ പൊങ്ങിവന്നിട്ടുണ്ട് എന്താന്നറിയത്തില്ല അതെന്തോ വാരി തേച്ചയ്ന്റെയാ അതുപോവാൻ എന്താ ചെയ്യാ കുരു വരുന്നത്
അത് അറിയില്ലടാ ഞാനച്ചങ്ങനെ ഒന്നും തേക്കൂല്ല അതെ ഇൻക്കിങ്ങനെ വല്ല ഫങ് ഷനൊക്കെ വരുമ്പോ ഞാനപ്പം തൈരും കാപ്പിപ്പൊടിയും ഇതൊക്കെ വെച്ചിട്ട് തേക്യാ ചെയ്യാ അതൊക്കെ തേക്കുമ്പോ നല്ല ബ്രയ്റ്റനിങ് വരാറുണ്ട് നല്ല മാറ്റണ്ടാവും എല്ലാരും പറയും ഞാൻ നല്ല വെളുത്തൂന്ന്
ആ തൈരും കാപ്പിപ്പൊടിയും കു‌ടോ ആ കാപ്പിപ്പൊടിന്ന് പറയുമ്പോ ഏതാ നമ്മടെ ബ്രൂ ആണോ ആ ആ അതുരണ്ടും കൂടെ മിക്സ് ചെയ്ത് മാത്രം പെരട്ടിയമതിയോ വേറൊന്നും ചേർക്കണ്ടേ
അത് മിക്സ് ചെയ്ത് തേക്യാ പിന്നെ മറ്റെന്താ തക്കാ തക്കാളിടെ നീരില്ലേ അതും നാരങ്ങയടെ നീരും ഉണ്ടെച്ചിങ്ങെ ഒന്നൂകൂടെ നല്ല ബ്റൈറ്റായിട്ടിരിക്കും പക്ഷെ നാരങ്ങ നീര് തേച്ച് കഴിഞ്ഞ ചെമ്പ ക്കുള്ളിൽ ചിലർക്ക്ട്ടോ ഇക്ക് അങ്ങനെ ചെയ്യാ ആവാറില്ല പക്ഷെ പിന്നെ ആസിഡ്ല്ലെച്ചിട്ട് ഞാൻ വല്ലാണ്ട് തേയ്ക്കാറില്ല അത്രയും നല്ല വല്യ ഫങ്ക്ഷനൊക്കെ വരുമ്പോഴാണ് നാരങ്ങൊക്കെ കൂട്ടോള്ളു പിന്നെ കടല ഡെയ്‌ലി യൂസ് ചെയ്യാൻ യൂസക്കിയാൽ അത്രേം നല്ലതാണ് നമ്മള് പ്പ എന്നുപ്പംങ്ങനെ ചെയ്യണല്ലോന്ന് ചാരിച്ചിട്ട് പിന്നെ നമ്മടെ വീട്ടിലൊക്കെ ആണെങ്കി കൊഴ ഇല്ല ഹസ്ബന്റിന്റെ വീട്ടിലൊക്കെവുമ്പോ തെന്ന് ഏയ് ഇല്ലല്ല്യാ എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ണ്ടായിട്ടില്ല തേച്ചവർക്ക് ഇതുവരെയായിട്ട് അങ്ങനെ പ്രശ്നൊന്നും ഉണ്ടായി
ആ തൈര് കൊറച്ച് തൈരും കൊറച്ച് കാപ്പി കാപ്പിപ്പൊടിയും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത്ട്ട് ആ ആ ആ
കടലമാവും നല്ലം നല്ലോണം നമ്മടെ മുഖത്തിന് ബ്റൈറ്റനിങ് ത
ആ
ആ
ആ ഞാനതൊന്നും യൂസെയ്യാറേയില്ല
ത് നല്ലതാടാ ല്ലാം മാറ്റണ്ടാവും പറഞ്ഞാ നല്ല മാറ്റണ്ടാവും
ഞാനൊന്ന് യൂസ് ചെയ്തു നോക്കട്ടെ ഇതും പിന്നെ രണ്ടും കൂടെ അല്ലേ എനിക്ക് അത്ര അതിന് ഞാൻ വെള്
ആ ഞാനിര്ന്നറന്തന്നെ പശെ നല്ലോണം വെളുത്ത പോൽതോ
ആ മൊകതൊന്ന് പെരട്ടാന്
തേചോകികോ കുരും പോവും തോന്ന്നു തൈര് തേകുംബം കുരു
ആ അതിനാത് ലാറ്റി ഇത്ള്ളോണ്ട് പോവുന്നാ എനിക്ക് തോന്ന്ണത് ആഹ് രണ്ടടൂടെ മിക്സെയ്താ മാ വേറൊന്നും അതിനാത് ചേർക്കണ്ടല്ലോ വേറെ ഇംഗ്റീടിയൻസൊന്നും ഇല്ലല്ലോ ഇല്ല എത്ര മിന് റ്റ് വെക്കണം അങ്ങനെ
ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊകെ വെക്യും ചെലപം ഒരു ഇരുപത് മിനിറ്റ് വെക്യും ഞമ്മെകെത്റ തോളം വെക്കണോ അത്രത്തോളം നല്ലത് അതങ്ങനെ വലിങ്ങനെ ഒണ ങ്ങി വരുമ്പളാണ് നല്ലോണം ആഹ് മറ്റേ ത് കിട്ട
ആ രണ്ടും ഓരോ സ്പൂൺ ഓരോസ്പൂണല്ലേ
അല്ല നമുക്ക് മുഖത്തേക്ക് അത്യാവശ്യം വേണ്ടതെടുക്ക എന്നാലും കൂടുതല് തൈരും കടലമാവും എട്കാ കാപ്പിപ്പൊടിം ആ അയിന്റൊര് ആ പട്ട്ക്കെട്ക്കൊള്ളൂ
കടലമാവില്ലെനിക് ഉം
അതെ എന്നാ തൈരും കാപ്പി പൊടിം തക്കാളിനീരുണ്ടെങ്കി അതെട്ത്ട്ട് ഒന്ന് തേച്ചാ മതി പശെ അതാവുമ്പോ എന്താ ട്ടാ വെള്ളപോലെ ഇങ്ങനെ നി പൊള്ളിയ ഒരു കട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് കടലമാവു കൂടി വെക്കണ്ണത് അതിലേക്ക് പിന്നെ അരിപ്പൊടിഓ അല്ലെങ്കേ ബ
ആ ആ ഞാന് ബീറ്റ്റൂട്ടിന്റെ പൊടി മേടിച്ചിവേച്ചിട്ടുണ്ട് ബീറ്റ്റൂട്ടിന്റെ പൊടി മുഖത്ത് തെക്കാറുണ്ട് ഇട
ആ ന്നാ മിക്സ്‌ ചെയ്താലും മതി തൈരിന്റെം ഇതി ന്റേം കൂടെ
ആ ആ
എന്തലൊരു പൊടി പോലെ വേണം അതാ ഒന്നു ടിം എന്തുട്ടാ പറയാ കാപ്പിപ്പൊടിം പിന്നെ പഞ്ചസാരേം തെക്കും അത് പിന്നെ മറ്റേ ഇതാണ് സ്ക്രബർ ആയിട്ട് യൂസ് ചെയ്യണതാ അതും നല്ലതാട്ടോ ഒന്ന് സ്ക്രബ് എയ്തിട്ട് തേക്കണത് അങ്ങനെയെല്ലാം
ഞാന് കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ടില്ല ചിലര് പറയുന്നത് കേൾകാം കാ പ്പിപ്പൊടി നല്ലതല്ല മുഖത്തിനെന്ന് പറയുന്നോട് ഞാൻ അതൊന്നും
അതെ പക്ഷേ കാപ്പിപ്പൊടി നല്ലതാ ഡാ ആ ചേലാതില് കെമിക്കൽ ഓക്കേ ഉണ്ടാവില്ലേ അതുകാരണം പറയാവും ബ്രൂ ല് ബ്രൂ നല്ലതാട്ടോ ഞാൻ ഇത്രയും കാലായിട്ട് ബ്രൂ ട്ട് ഒരു കൊഴപ്പം വന്നി ട്ടില്ല നോ
ശരി ഓക്കേ ട്ടോ ആ
ശരി